ഹലോ
ഹലോ
കേക്കുന്നോ
ആ
ആ എന്തെടുക്കും
ആ ഇവിടെ വീട്ടിൽ വന്ന്
ക്ലാസ്സ്‌ കഴിഞ്ഞോ
ആ ക്ലാസ്സ്‌ കയിഞ്ഞ്
ആ എങ്ങനെ വന്നു
ഞാൻ അച്ഛനാട കൂടെ
ഇപ്പൊ എ എന്ത് ക്ല കോളേജിലാണോ പോകുന്നത്
ആ
ഉ ഇന്നും കോളേജ് ഉണ്ടായിരുന്നതോ ശനിയാഴ്ച
ഉണ്ടേ സ്റ്റബിലീസണ്ട് അല്ല
ഏഹ് എന്ത് കമ്പനി
മറ്റേ ഇൻവെർട്ടർ അതിന്റെഓക്കെ ബോർഡൊക്കെ ഉണ്ടാക്കുന്ന
ഇൻവെർട്ടർ എന്ന് പറയുമ്പോ അത്തേക്ക് നമ്മള് എന്തുവാ ആ ഇൻവെർട്ടർ ഉണ്ട് ഓ ഓ
കറണ്ട് പോകുമ്പോ അത
ആ മനസ്സിലായി മനസ്സിലായി ആ എങ്ങനെ അതിൻ്റെക്കെ വർക്കൊക്കെ എങ്ങനെ
ആ അത് അത് ഇൻവെർട്ടർ റെഡിയ ആക്കുന്നല്ലേ ഇൻവർ ബോഡ് അസംബ്ലി ബോർഡകത്ത് കപ്പാ
ആ ഹാ ആ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലോന്ന് പറയാോ ഹലോ
ഡ എന്ത്വാ പിന്നെ മറ്റ സാധനങ്ങളൊക്കെ അല്ലെ അതൊക്കെ ബോർഡിനകത്ത് ഈ കപ്പാസിറ്റർ റെസിസ്റ്റർ പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ലബോർഡ ലീഡാണ്ണ
ഉം ഉം ഉ
ബന്നഥ
ആ ആ ആ
എന്നിട്ട് സോൾറി നമ്മളിപ്പോ ഓരോന്നും സോൾർ ചെയ്യാൻക്കത്തില്ല എല്ലാം കൂടെ ഒരുമിച്ച് സോൾർ ചെയ്യൻ വേണ്ടിട്ട ഡിപ്പിങ് എാെച്ചാ സോൾഡർ അയണിനാകത്ത് മുക്കും ലഡ്ഡി ലഡ്ഡിനകത്ത് മുക്കും ലഡ്ഡി മുക്കി എട്ക്കും അപ്പൊ എന്താച്ചാല് ചിലതൊക്കെ കറക്ട് ആകത്തില്ല ചിലതൊക്കെ കറക്ട് ആകും അതൊക്കെ നമ്മള് കട്ട് ചെയ്ത് വൃത്തിയാക്കിട്ട്
അങ്ങനെ ചൂടാക്കിയിട്ട് വെക്കും ഇങ്ങനെ അവര്ക്ക്
ചൂടല്ല അത് തെളച്ചിരിക്കുവാണ് അതിലൂടൊരു തീ മുക്കും ബോഡിന്റെ അടിഫാഗം ഈ സോൾഡറെയ്യേണ്ട ഫാഗം അ സോൾഡർ പിടിക്കേണ്ടടുത്ത് മാത്രം പിടിക്കും
ഉം ഉം
ആഹ് അത്‌നി ചെല തലങ്ങള്ലൊന്നും പിടിക്കെണ്ട നമ്മള് പ്രത്യേകം സോൾഡറെയ്യെണ്ട ആഹ് ഭാഗത്തൊക്കെ ടേപ്പൊട്ടിച്ച് വെക്കും
അയ് ശരി ആഹ് ടേപ്പൊട്ടിക്ക്ന്നേട്ത്ത് ഏഹ് ഉം പിടിക്കത്തില്ല
ആഹ് പിടിക്കത്തില്ല
ഉം ഉം അപ്പൊ അത് ചെയ്തിട്ട് എന്തെട്ക്കുന്നു ഇത് എല്ലാം ഫിറ്റെയ്ത്
ഫിറ്റെയ്ത് കഴിഞ്ഞിട്ട് ആഹ് മ് ഇത് പിന്നെ സോൾട്ടർ ചെക്കെയ്യും വിഷ്വൽ ചെക്കെയ്യും എന്നി നോക്കും മൊത്തത്തി കറക്റ്റാണോ ഒന്നും മാറിപ്പോവര്ത് അങ്ങോട്ടും ഇങ്ങോട്ട്
മാറിപ്പോയാ അടിച്ച് പോവോ
മാറിപ്പോയാ ആഹ് അടിച്ച് പോവും പിന്നെയില്ലാതിപ്പം നമ്മള്പ്പൊര് കണക്ഷൻ കൊടുക്കുമ്പോ അത് ഷോർട്ടായ് ഇപ്പൊ നമ്മള് പോസറ്റീവും നെഗറ്റീവും കൊടുക്കാ നെഗറ്റീവും പോസറ്റീവും കൊടുത്താൽ കേടാവത്തില്ലെ അങ്ങനെക്കെ പോള് മാറിയാലും അങ്ങനാവും ഓരോന്നും മാറിയാ ഏഹ് ബോഡ് അടിച്ച് പോവും കത്തിപ്പോവും നമ്മള്പ്പോ വർക്കെയ്യാൻ വേണ്ടിയല്ലെ ഇത്ര വർഷമത് നിക്കണ്ടെ സീ ഒര് എന്ത് ഒരു ഇൻവെർട്ടർന്ന് പറിയുമ്പൊര് വീട്ടില് ഇത്ര വർഷം നിക്കണ്ടേ
ഉം ഉം അപ്പൊ നിങ്ങള് നിങ്ങള്പ്പോ ഇത് പഠിക്കുവാണോ ന്ന്ട്ട് ഉം അപ്പൊ ഞാൻ ചോയിക്കട്ട് നിങ്ങള് ഈ ചെയ്യുന്ന ഇപ്പ വർക്ക് ഇത്പ്പൊ ചെയ്ത് പഠിക്കുന്ന സാധനം അവര് യൂസെയ്യൊ
ആഹ് അവര് അവിടെയൂ എന്ത് ചെക്കെയ്ത് നോക്കും എന്നച്ചാ ഉപയോഗിച്ച് നോക്കും ഇൻവേർട്ടർ വർക്കെയ്ന്നോ
ഉം ഉം ഉം ഉം ഉം അത് അതിനകത്ത് സപ്ലൈ ചെയ്യുന്നു
ഉം
ആ അല്ലെ ഈ ഉപയോഗിച്ച് നോക്കി ഓക്കെ ആണെങ്കിൽ അത് സപ്ലൈ ഒക്കകത്ത് ഉൾപ്പെടുത്തും അല്ലെ ചെയ്യുന്നതിനകത്ത് കൊടുക്കുന്നതിനകത്ത് അതല്ല മറ്റുള്ളവർക്ക് ആഹ് വർക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കത്തില്ലേ നോക്കി കഴിഞ്ഞ് ഓക്കെ ആണെങ്കി ഇവര് ആ കൊടുക്കുന്നെനക ഇത് നിങ്ങടേത് ഉൾപ്പെടുത്തൂന്നോയ്ച്ച്
ആ അത് ഉൾപ്പെടുത്തും നമ്മളെ എല്ലാത്തിനും ഉൾപ്പെടുത്തിയ
ഏഹ് ഏഹ് ഉം
ഉം ആ ബോർഡ് ആദ്യമെ ഫുള്ള് ഫിക്സ്യ്ത് കറക്റ്റാക്കി എട്ത്ത് ചെക്ക്യ്യ് ചെ കൊള്ളാമെങ്കിൽ അത് പിന്നെ മൊത്തത്തി റെഡിയാക്കി എടുക്കാന്ന് വച്ചാ മറ്റ് കണക്ഷൻസൊക്കെ കൊടുക്കി എൽ ഇ ഡി കണക് ക്ഷനും ബാറ്ററി കണക്ഷനും
എന്നിട്ട് എല്ലാം കറക്റ്റ് ആയോ
ആ ബാറ്റില് എല്ലാ സ്റ്റോർ ചെയ്യുന്നേ ഏഹ്
ഉം അല്ല ഓക്കെ ആയോന്നോ ചേയ്ച്ചെ ചെയ്തത്
നമുക്ക് ചിലതൊക്കെ ശെരിയ ചിലതൊക്കെ പോവും
ആണോ അല്ല ഇതിപ്പം പഠിപ്പിക്കുന്നു എവിടെ
പഠിപ്പിക്ക്ന്നെ കഴിഞ്ഞ് കൊറച്ച് നാളെ ഒള്ളു
ആണോ അപ്പം ഇപ്പോ ഏന്തോ വർക്ക് ചെയ്യും വണോ അവിടെ ക്യാമ്പ് ആഹ് ആഹ് അപ്പം അപ്പൊ കോളേജിലെ എങ്ങനെ അറ്റൻഡൻസ് ഒക്കെ
കോളേജ് ചെന്നിട്ട് എന്ത് ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങള് മറ്റു ജൂനിയെയ്സിനെ ഞങ്ങള് പഠിപ്പിക്കണം
ഓഹോ
പഠിപ്പിച്ചിട്ട് പിന്നെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം
ആ ഹ് ആഹ് വർക്ക് ചെയ്യ് പഠി ചെയ്യിക്കണം അപ്പൊ നിങ്ങള് കഴിഞ്ഞതവണയും വർക്ക് ചെയ്തന്ന് പറഞ്ഞില്ലേ ഇതേപോലെ അന്നിട്ട് നിങ്ങക്ക് എന്തേലു തരൊ- ഓഹ് ചെയ്ത് കഴിഞ്ഞിട്ട്
ചെയ്ത് കഴിയുമ്പ എന്തോ തരും എന്തോ പൈസ കിട്ടും ഇത്ര ഓരോ മാസം പൈസ-
എന്തെലോക്കെ കിട്ടുവോ
അത്യാവശ്യങ്ങനൊന്നുല്ല ഇതിപ്പോ ചുമ്മാ വർഗ സ ർട്ടിഫിക്കറ്റ് നല്ലെ കോളേജ്
അ ഹ് ആഹ് ആ കൂട്ടത്തിയെന്തേലും ഒരെണ്ണം മ് കഴിഞ്ഞ തവണ എന്ത്‌വായിരുന്നു
ഏഹ്
കഴിഞ്ഞ തവണ എന്ത് വാര്ന്നു ചെയ്തത്
കഴിഞ്ഞ തവണ സ്റ്റെബിലൈസർ ആയിരുന്നു
ആഹ് ആഹ് ആഹ് സ്റ്റബിലൈസറിന്റെത് ഇപ്പൊ- ഒക്കെ ആയിട്ടുണ്ട് ചെയ്ത് പഠിച്ച് എല്ലാം ഓക്കെ ആയോ ഇപ്പം അപ്പൊ ഒരു സ്റ്റെബിലൈസർ കിട്ടിയാ എന്തേലും പ്രശ് ആണോ അല്ല ഞാൻ ചോയിക്ക് ഇപ്പൊ ഒരു സ്റ്റെബിലൈസർ കിട്ടിയന്ന് വെച്ചോ അപ്പൊ അതിനെന്തേലും- കംപ്ലൈയിന്റ് ഒണ്ടേ ജസ്റ്റ് നോക്കാനൊക്കെ എല്ലാം ഓക്കെ യാണോ ആ ഹ് ആഹ് ആഹ് അപ്പ ഇന്ന്യിപ്പ ഇൻവെട്ടറിന്റെ പരിവാടി അല്ലേ
ആ ഇൻവെർട്ടറിന്റെ ഇപ്പ ആര് സ്റ്റെബിലൈസർ ഒന്നു എട്ക്ക്ന്ന് ല്ലല്ലോ അങ്ങനെ വലുതായിട്ട് ഇപ്പൊ കൂടുതലും കരന്റ് പോണു ണ്ടോന്നൊക്കെ നോക്കുവല്ലേ?
ഏഹ് ഏഹ് ആ ഇപ്പം കൂടലു എല്ലാര് സോളാറൊക്കെ വെക്കുല്ലേ അപ്പ അയിന്റെ കൂടെ ഇൻവെട്ടറു വെക്കു ക്ക ആവശ്യം ഉണ്ടല്ലോ അങ്ങനൊക്കെ ഉം നിങ്ങൾക്ക് എന്തുവാ കോളേ ഇല്ലെടി എങ്ങനാ ഇത്. ആഹ് വർക്ക് ടൈം ഒക്കെ എങ്ങനെ? കോളജ് കഴിഞ്ഞിട്ടാണോ അയിന്റെട
കോളേജിന്റെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രാത്രി വരെ കാണു.
എത്ര മണിക്കൂറ്? ഒത്തിരി നേരം കാണു. അതോ കൊറച്ച്
ആഹ് നാലെമുക്കാലിന് ഒക്കെ ആവ്മ്പ കേറും കേറീട്ട് ഏഴ് മണിവരെക്കെ.
ആഹ് ഇപ്പ ഇത്രയും ദിവസം ത്തേ നിങ്ങളവിടെ പോയില്ലല്ലോ കോളേജില്? അപ്പൊ നിങ്ങൾക്ക് അതിന് അറ്റൻഡൻസ് തരോ? അവര്.
ആഹ് അറ്റൻഡൻസ് തരും. ആഹ് അതിനരും ഇപ്പൊ കോളേജിന്നല്ലേ വിട്ടത്. അപ്പൊ അതിന് തരു അറ്റൻഡൻസ് ഇട്ന്നുണ്ട്. എല്ലാവസ ഇപ്പം പറയു ആരൊക്കെ വന്നത്.
ഉം ഉം ഉം അവിടെ ഇണ്ട്ല്ലെ
ഏഹ്
വിളിച്ചു പറയില്ലേ?
എന്തുവാ? ആഹ് അവിടെ വിളിച്ചു പറയും. വിളിച്ചു ഇവിടുന്ന് പറയും. കമ്പനീന്ന്, ആഹ് അപ്പ അവിടെ അറ്റൻഡൻസ് ഇട്
അവിടെ ഇതിന്റെ എല്ലാ ഇതിൻ്റെ വർ എന്തിൻ്റെ വർക്കുണ്ട് നിങ്ങളിപ്പം പോവുന്നിടത്ത്? ഈ സ്റ്റെബിലെ
പോവുന്നടത്ത് സ്റ്റബിലൈസറ്, ഇൻവെ വെട്ടറ് പിന്നെ കൊറെ സാനങ്ങള്ളത് ഏതെക്കെ ടിവിയിടെക്കെ ഇണ്ട് പല പല സ്റ്റേബിലൈസർ ഉണ്ട്, ടി വിയുടെ സ്റ്റേബിലൈസർ ഉണ്ട്, ഫ്രിഡ്ജിന്റെ ഉണ്ട്. എ സിടെ ഉണ്ട്, കൂടുതൽ എ സിടെ.
മ് മ് മ് മ് അപ്പ ഇനി ഇത് കഴിയും ഇപ്പ ഈ ഒരു തേഡ് ഇയർല്ലേ, ഇത് കഴിയുമ്പോഴത്തേക്ക് ഇത് രണ്ടു മൊക്കെ കാണത്തുള്ളായിരിക്കും. ഇല്ലേ?
ആഹ് ഇത് തീരുന്നവരെ, സർട്ടിഫിക്കറ്റ് വേണ്ടേ മറ്റേ എക്സാമിന് അങ്ങനെ അവരും കൂടെ.
മ് ആഹ് ആഹ് ആഹ് അതുപോലെ നിങ്ങള് ല് ആഹ് ഹ ഹ ആ നിങ്ങൾ ഇതിൻ്റെ എടക്കൊരു ഇതിന് പോയില്ലേ? ഇന്ത്യൻഷിപ്പ്ന്നും പറഞ്ഞിട്ട്.
ആഹ് തിരുവനന്തപുരത്ത്.
ആഹ് അതെന്തിൻ്റെയായിരുന്നു ഇന്റേൺഷിപ്പ് എന്ന് പറയണത്. പ്രത്യേകിച്ച് എന്ത്‌ നിങ്ങൾ ചെയ്യുന്ന കോഴ്സിൻ്റെ ആഹ് അതെവിടൊയിരുന്നു തിരുവനന്തപുരത്ത് വെച്ചിട്ടാ?
ആ തിരുവനന്തപുരത്ത് വെച്ച്.
അപ്പ അവിടെ വെച്ചിട്ട് എന്ത് ഇതിൻ്റൊക്കെ ചെയ്യുന്നൊക്കെ പഠിപ്പിക്കോ?
മ്
ഇപ്പ അത്യാവശ്യം ചെയ്യാൻ അറിയോ ഇപ്പ?
ആഹ് അറിയും, അത്യവശ്യം അറിയും.
ആഹ് നീ കോളേജിൽ ചെയ്യിപ്പിക്കുവോ അതൊക്കെ?
ആ ചെയ്പ്പിക്കും.
ആഹ് ചെയ്തു തൊടങ്ങിയോ?
ആ ചെയ്ത് തൊടങ്ങി.
ആ അപ്പോ റോബോർട്ടിന്റെ ഒക്കെ ഇനിപ്പോ ചെയ്തൊക്ക കാണാല്ലേ?
അല്ല അങ്ങനെയല്ല, റോബോട്ടിക്സ്ന്ന് പറയുമ്പോ മറ്റേ ഉം അതുമായി ബന്ധപ്പെട്ട കോഡിങൊക്കെല്ലേ ഈ കോഡിങ്ങെയ്തിട്ട് റോബോട്ടിക്സ് അങ്ങനെ ഇപ്പൊ ഒരു കാർ ഓടണെങ്കി ഇന്ന കോഡെയ്യണം വീഡിയോ റൊട്ടക്ട്റ്റെയ്യണം അങ്ങനൊക്കെ സെൻസർ ന്റെ
ആഹ് ആഹ് അങ്ങനൊക്കെയ അത്യാവശ്യം നല്ല കോഴ്സാല്ലേ
ആഹ് വിത് അത് ഇത് ഇന്റൺഷിപ്പ് യായിട്ട് വിടുന്നായ കോളേജിന്ന്
ഉം നിനക്ക് അവിടെ പ്ലേസ്മെന്റ് ഒക്കെ കൂടുതലില്ലേ
ഉം ഉണ്ട് ഇത് കഴിയുമ്പോ ക്യാമ്പസ് ഇന്റർവ്യു ഉണ്ട് തേർഡ് ഇയർ ആവുമ്പോ
ഉം ഉം നല്ല രീതിയിലൊക്കെ പഠച്ചു അതിനാത്ത് - നല്ല രീതിയില് പ്ലേസ്മെന്റിലൊക്കെ ഉൾപ്പെടുത്താൻ നോക്കണം ഉം ഉം പിന്നെ എന്നിട്ട് ചായയൊക്കെ കുടിച്ചാ ആഹ് എടു ട്ടീക്ക് ചായ കുടിച്ചോ വന്നിട്ട് വീട്ടിലാ വീട്ടിലാ
ഉം ചായയിട്ടില്ല
ആഹ് വന്നതേ ഉള്ളോ
ഉം വന്നേള്ളു അച്ചൻ ഇങ്ങോട്ട് വന്ന് കെയറയേള്ളു
ഉം പിന്നെ ആഹ് നിങ്ങടെകൂടെ പഠിച്ച പിള്ളാരെയൊക്കെ വിളിക്കുവോ ആഹ് ഇപ്പൊ കൊഴപ്പില്ല പിന്നെ എന്ത്തു പറയുന്നു കൂട്ടുകാരൊക്കെ അവരൊക്കെ എന്തിനാ പോകുന്നത് നിങ്ങളടെ കൂടെ ഇവിടെ കോഴ്സ് ചെയ്യുന്നുണ്ടോ പഴയ പ്ലസ് വൺ പ്ലസ് ടു പിള്ളേരൊക്കെ-
എവിടെ ഞാൻ പ്ലസ് വൺ പ്ലസ്ടു പഠിച്ചെടുത്ത
ആഹ് അവരൊക്കെ നിങ്ങടെ കൂട
ആഹ് അവധി ചില ചിലവരൊക്കെ ഉണ്ട് രണ്ട്മൂന്ന് പേരൊക്കെണ്ട് അവരോക്കെ വേറെ ട്രൈഡാ ഇല്ല ഒരേ കോളേജ് തന്നെ വേറെ ട്രൈഡാ
ഉം ഉം ഉം എങ്ങനാ പൊതുവെ എങ്ങനുണ്ട് ഈ കോഴ്സ് ആഹ് മനസിലായ ഈ കോഴ്സ് എങ്ങനുണ്ട് പൊതുവേ ഇഷ്ടപ്പെട്ടാ
ശരി ഞാൻ എന്ത് ശരി ഞാ പോയിട്ട് വരാം ഒരു സ്ഥല വരെ പോണം
ആഹ്ശരി എന്നാ പിന്നെ വിളി ഓക്കെ